ഹലോ
ഹലോ
ഹലോ ആ കേക്കാവോ
കേക്കുന്നൊണ്ടോ
കേക്കണ് ണ്ട് കേക്ക്‌ണ്ട്
ഓ
എങ്ങനെ പോണ് ട്യൂഷൻ നൊക്കെ
ആ ഫീഡ്ബാക്ക് കൊഴപ്പം ഇല്ല പിന്നെ ഈ മാക്സില് ചെല പോഷൻസില്- എന്തോ ഒരു ക്ലാരിറ്റി കൊറവ് പറയുന്ന്ണ്ടായിന്നു അതെനിക്ക് തോന്നുന്നു നമ്മൾ അതിൽ എന്തെങ്കിലും കൊറ- ച്ച് എന്താ പറയ അയില് കൊറച്ച് കൂടെ ഒന്ന് ഫോക്കാസ് ചെയ്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻഎയർ പോലെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടെ ങ്ങനെ എന്തെങ്കിലൊക്കെ വെച്ച് ഒന്ന് മേക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും
ഉം ഉം
ഓഹ് നാല്നാടെ പൊതുവെ എങ്ങനെയാണ് ഫീഡ്ബാക്ക് എങ്ങനെയാണ്
ഠിച്ചോണ്ട് ഇരിക്ക്‌പം രണ്ടുപേരും ഒന്നും മിണ്ടാറില്ല അതാണ് ഏറ്റവും വലിയൊരു കൺസേൺ കൊറെ പ്രാവ്ശ്യം നമ്മള് ചോദിച്ചാലെ ഒര് പിന്നെ മുഖത്ത്ന്ന് എക്സ്പ്രഷനിന്നൊക്കെ നമ്മള് മനസ്സിലാക്കി എടുക്കണം
ആ എനിക്ക് വന്ന് കൊറച്ചൊരു കൊറച്ചൂടെ ന്ന് നമ്മളൊരു ആ ഈ ഒരുമിച്ചല്ലാതെ ഇൻഡിവിജ്വലായിട്ടൊരു പത്ത് മിനിറ്റ് വല്ലത് രണ്ട് വാക്ക്‌സിൻ എടുത്തിട്ട് പിന്നെ ഒരുമിപ്പിക്കണതായിരിക്കും നല്ലത് ഇന്ന്പ്പം നിങ്ങള് ഒറ്റക്കല്ലായിരുന്നോ
ആഹ ഒറ്റക്കായിരുന്നു
ഇന്ന്പ്പം എങ്ങനെയുണ്ട് വല്ല്യ വ്യത്യാസം ഉണ്ടായിരുന്നോ
ഇ ഇന്ന് മാക്ക്‌സല്ല എടുത്തെ ഇന്ന് കെമിസ്ട്രിയാ എടുത്തിരുന്നത് ഇവർക്ക് ഏ രണ്ട് സ് പേർക്കും രണ്ട് പോഷനാണ് എടുക്കുന്നത് കെമസ്ട്രിക്ക്‌ അപ്പം ആ മോൾ ടെ പോഷ ഇന്ന് സ്കൂള്ലെ എവടെ വരെ എടുത്തു അതുവരെ അതങ്ങ് കമ്പ്ലീറ്റ് ചെയ്ത് രണ്ടു പേർക്ക്‌ രണ്ട് ചെയറല്ലേ അപ്പം ഇന്നും മാളു ഇല്ലാഞ്ഞിട്ട് കാരണം മോൾ ത്തെ പോഷൻ ആ ഇത്എടുത്തു കെമിസ്ട്രി പോഷൻ എടുത്ത് കൊടുത്തു ബാ ഈ ഫിസിക്സും മാക്ക്‌സും രണ്ടു പേർക്കും ഒരേ പോലെ തന്നെ പോന്നെ അപ്പ അതില് വിഷയം വരില്ല കെമിസ്ട്രിക്കായിരിക്കും നമുക്കൊരു ഇത് വന്നത്
കെമിസ്ട്രി ഏത് ചാപ്റ്ററാ എടുക്കുന്നെ ഇപ്പോ
അതില് ഇവർക്ക്‌പ്പോ ഒരു ചാപ്റ്റർ കൊറച്ചങ്ങ് തൊടങ്ങിട്ടേള്ളൂ
ഒ ഓക്കെ
ഉം മറ്റേ ആൾക്കു ആ ചാപ്റ്റർ മറ്റേർക്ക് കൊറച്ചൂടി ഫാസ്റ്റായിട്ടാണ് ടീച്ചേഴ്സ് എടുക്കുന്നെ തോന്നുന്നു ഭയങ്കര സ്പീഡിലാണ് അവടെ പോകുന്നത്
അവടെ മാഗത്തിന്റെ
ആ അതെ അതെ ഭയങ്കര സ്പീഡന്ന് വെച്ചാല് നല്ല നമ്മള് ചോദിക്കുമ്പം തന്നെ നമക്ക് മനസ്സിലാവും ഇന്ന് ചോദിക്കുന്ന പോഷൻ ആ അ കഴിഞ്ഞിട്ട് നാളെ നമ്മള് ചോദിക്കാണങ്കില് ഒരു കുറേ ഇഞ് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പൊ അവര് ഓട്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പെട്ടെന്ന് പോഷം തീർ ക്കാനായിരിക്കും ഉം
ആ
ഉം ഞാനതോണ്ടാ മാക്സിമം ഇപ്പ എല്ലാ ദിവസവും ക്ലാസ് എട് ത്ത്ന്ന് പോകാന്ന് വിചാരിച്ചത് ഇതു പോലെ ഏതെങ്കിലും ദിവസം അന്ന് നമ്ക്ക് എന്തെങ്കിലും ഒരു ആ അൺഎബലബിലിറ്റി വന്നാലും അതെ മേക്കപ്പായി പോകും
അവടെ ഒരു സിസ്റ്റം തന്നെ വ്യത്യാസപോയി ഈ നോട്ട്ബുക്സ് ആണെങ്കിൽ പോലും അവര് ഫുൾ പാക്ക് ആയിട്ട് റയ്റ്റ് വെച്ചിട്ടാ അവടന്ന്
അവർക്ക്‌ങ്ങനെ പോന്നേ
നിർബന്ധമായിട്ടും മേടിക്കണത്
ആ ആാ ആാ ഹാ
ബുക്കും കാര്യങ്ങളും ഇവ നോട്ട് ബുക്കാണെങ്കിൽ പോലും അവര് അവിടന്നന്നെ മേടിക്കണം പൊർത്ത്ന്ന് മേടി ക്ക്യാൻ പറ്റത്തില്ല ഇങ്ങനെ കൊറെ എന്താ പറയാ ആചാതങ്ങളൊക്കെയാണ് അവടെ അവര് ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത്
ആണല്ലേ ഓ അതൊന്നും ഞൻ അങ്ങനെ അങ്ങനെയൊന്നും ചോയിച്ചില്ല പക്ഷെ ഇത് അവർക്കൊത്തിരി ഒന്നുകൂടി ഒന്ന് മാ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോവുന്നു എനി ക്കിന്ന് തോന്നി പോയാൽ ത പിന്നെ ഞാൻ പിന്നെ നോട്സ് ഫിസിക്സിനും കെമി്ട്രിക്കാണങ്കിൽ നോട്സ് കൊടുക്കുന്നില്ല ഞാൻ സ്ട്രിക് ക്ലീൻ ടെക്സ്റ്റ് ഫോളോ ചെയ്താ പോവുന്നത് കാര്യം ഞാനും കൂടി നോട്സ് കൊട്ത്ത് കയിഞ്ഞാല് അവർക്ക് ആകെ കൺഫ്യൂഷൻ ആയിരിക്കും ഇപ്പ സ്കൂളിൽ പറയുന്ന നോട്ട്സ് തന്നെ അവർക്ക് ചെല ടീച്ചേഴ്സിന് അങ്ങനെ ചെല നിർബന്ധങ്ങളൊക്കെ കാണും അതായത് അവ കൊടു ക്കുന്ന നോട്ട്സ് അങ്ങനെ തന്നെ എഴുതിയാൽ മാത്രമേ അവര് മാർക്ക് കൊടുക്കൊള്ളൂ അങ്ങനെയൊക്കെ ഇണ്ടോ
ഓക്കെ
അത് കാരണം ഞാൻ നോട്ട്സ് എ വേണ്ട നിങ്ങൾ സ്കൂളില് എന്താണോ തന്നത് അത് തന്നെ ഫോളോ ചെയ്യ് പിന്നെ ടെ ടെക്സ്റ്റില് കറക്റ്റ് അതേ രീതിയിൽ ത നമ്മളെ പറ്റി ഏതൊരു എ് സബ്ജക്റ്റ് ആണെങ്കിലും ടെക്സ്റ്റ് പ ഒക്ക ഫോളോ ചെയ് അത് കഴിഞ്ഞാ നമുക്ക് എക്സാം ഒന്നുകൂടി ഏറ്റവും അ ഒ നന്നായിട്ട് എഴുതാൻ പറ്റുന്നത് ടെക്സ്റ്റ് നന്നായിട്ട് ഫോളോ ചെയ്യുന്നവർക്കാണ് അല്ലാതെ ഈ നോട്ട്സ് മാത്രം നമ്മൾ പഠിച്ച് വെച്ച് കഴിഞ്ഞാ പഴയ പിള്ളേരൊക്കെ ചെയ്യുന്ന ഏറ്റവും വൽ നല്ല അതായത് നല്ല മാർക്കെക്ക സ് സ്കോർ ചെയ്യുന്ന പിള്ളേര് എപ്പഴും ചെ യ്യുന്നതു വെച്ചാൽ അവര് ടെക്സ്റ്റ് അ നല്ല ബൈഹാർട്ട് ആയിരിക്കും അവർക്ക് അവർക്ക് അ ഈച്ച് ആൻഡ് എവ്രറി കോർണർ അവര് എ് ടെക്സ്റ്റ് നോക്കിയിരിക്കും
പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഇപ്പ ലാസ്റ്റ് ഇയറും ഈ ലാസ്റ്റ് ഇയർ എന്താന്ന് വെച്ച് കഴി കഴിഞ്ഞാൽ ഈ നന്ദൂന്റെ ടീച്ചർമാര് പറയുന്നു ഈ നയൻത്ത് ആവുമ്പോഴത്തേക്കും ഫുള്ളി ഇൻഡയറക്ട് ക്വസ്റ്റിൻ ആയിരിക്കും ഡയറക്ട് ക്വസ്റ്റിൻ വരത്തില്ല
ഉം ഉം
എന്താ മനസ്സിലായില്ല ഈ പറയുന്ന പോലെ ആ കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ടെക് ക്‌സ്‌റ്റാണെങ്കിലും ആ അത് അത് മനസിലാക്കി പഠിച്ച് കഴിഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവത്തൊള്ളു എന്താ സംഭവം എന്നുള്ളത്
ചെലപ്പ ഇവരും പഠിച്ചു വെക്കുന്ന ഒരു രീതി ഇണ്ടല്ല ഇപ്പ അതായത് ഇങ്ങനെയാണ് ഇത് എ് ഇതിന്റ ഫോർമുല ഇതാണ് എന്ന് ഇതങ് ബൈഹാർട്ടെയ്ത് പഠിക്കും പക്ഷെ ഈ ഫോർമലേട ആൻസർ കുടുത്ത അല്ലെങ്കിൽ ക്വസ്റ്റിനും മാറ്റി കുടുത്ത്കഴിഞ്ഞാല് എ ചെലപ്പോ ഉത്തരോണ അറിയായിരിക്കും പക്ഷെ എ എന്താണെന്നുള്ളത് മനസ്സിലാവൂല്ല ചെലപ്പോ ഇൻഡയറക്റ്റായിട്ട് വരുമ്പൊളെ
ഉ
അപ്പ അത് ആ ഒരു ഒരു എന്താ പറയാ ഒരു കറക്ട് കൺസെപ്ട് ഇപ്പം കെമി കമിസ്ട്രിയാ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും ഫോർമലിയും മറ്റേതുവാണ്ല്ല ഫോർമുല എന്നാണോ പറയുന്നേ അയ്ന് വേറെ എന്തോല്ലേ പറയുന്നേ ഇക്വേഷൻസ് എന്തുവാ കെമിക്കൽ ഫോർമുല അല്ലേ
കെമിസ്ട്രിൽ അതല്ലേ വരുന്നേ കെമിക്കൽ ഫോർമുലാസ് അല്ലേ വരുന്നത്
ഇ ഇ ഇക്വേഷൻ ഇന്നത്തെ നമ്മള അവൾട ചാന
എ എ് ഇപ്പ കൊഴപ്പൊന്നുല്ല ആൾക്ക് പക്ഷെ പെട്ടന്ന് കത്തും കേട്ടോ
ഉം
പറഞ്ഞു കൊടുത്താ പെട്ടെന്ന് കത്തുന്നുണ്ട്
ഉം
അല്ല അതാ പറഞ്ഞ അത് ഈ വീഡിയോ കോള് വെച്ചിട്ട്ന്നെയല്ലേ എടുക്കുന്നെ എപ്പളും
ആ അതെ അതെതെ അതെ ഇല്ല വീ വീഡിയോ ഇല്ലാതെ ക ഒക്കത്തില് കാര്യം വീഡോ ഇല്ലാതെ ഇതിനെ നമ്മക്ക് ഇവരുടെ മൊഖത്തെ എസ്പ്രഷൻ പോലും അറിയാൻ പറ്റ
ആ അതെ അതെ അതെ അപ്പ അത് കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞിട്ടെ വേണങ്കി രണ്ടു പേർക്കും മാറ്റി മാറ്റി കൊസ്റ്റിൻ കൊടുത്താലും മതി അങ്ങനേക്ക കൊടുക്കുമ്പളെ
ആ ഹാ ഹാ ഹ് ഹ് അല്ല ഞാൻ ഹ് ഹ് ഹ്ഹ് ഇവർക്ക് എ വേറെ ഒന്നു ഇല്ല തോന്നുന്നു അങ്ങനെ വലിയ ഉടായ്പൊന്നും കാണിക്കുന്നേയിട്ട് ഞാൻ കണ്ടില്ല ഇനി നമ്മളെ പറ്റിക്കുന്ന പരിപാടികളൊന്നും ഇല്ല ന്നാണ് ഇതുവരെ എന്റെ ഒരു വിശ്വാസം ക്ലാസ് എടുക്കുന്ന സമയത്ത് രണ്ട് അറ്റൻഡീവ് ആണ് അതെനിക്ക് ഉറപ്പായിട്ടറിയാം പിന്നെ മ മറ്റ് അവൾക്ക് മോൾക്ക് കുറച്ച് അ
അല്ല ഇവിള് നന്ദൂവിനെ സംബന്ധിച്ചിടത്തോളം ഉടായിപ്പ് എന്തായാലും ചെയ്യൂല്ലാന്നുറപ്പാ അത്ര പേടിതൊണ്ടിയാണ് ഹ ഹ് ഹ് ഉടായിപ്പ് സംഭവങ്ങളൊന്നും അറിയാൻ യാനും പാടില്ല അറിഞ്ഞാലും ചെയ്യാൻ പേടിയാണ് അത് ചെയ്യത്തില്ല അത് പിന്നെള്ളത് ഞാൻ പറഞ്ളേ എഫേർട്ട് ഒക്കെ എടുക്ക്‌ ഈ പറയുന്ന പോലെ ഒരു സാനം ചെയ്യണം അല്ലെങ്കിൽ ഇത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഇത പഠിക്കണെങ്കിൽ ഇമ്മിണി പിന്നങ്ങ് കാണാം പിന്നെ കോൺസെൻട്രേഷൻ ഇണ്ടാവില്ല ഞാൻ ചീത്ത വിളിക്കും ഇപ്പോ ഇവിട ഏ താഴെ അവര് ടി വി കണ്ടോണ്ടിരിക്ക്‌ ക്കുമ്പം അവിടെ കൂടെ പോയിരുന്ന് ഈ ബുക്കും വെച്ച് വായിച്ചൊണ്ടിരിക്കും ഞാൻ പറയും ഇങ്ങനെ പിടിച്ചിട്ട് കാര്യോല്ല ആ റൂമീ പോ റൂമിൽ പോയിരുന്ന് കഥവടച്ച് ഇരുന്ന് പഠിക്ക്‌ പ്പൊ അതില്ല മ് മറ്റേ അടുക്കളയില് ഭക്ഷണം ഇണ്ടാക്കുമ്പോ അയിൻ്റെ ഇടയിൽ പോയി ബുക്കും വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ വർത്താനം പറയുമ്പോ എന്താ പറയണന്ന് കേൾക്കാനായിട്ടിരിക്കയ ഇതൊക്കെയാണ് പ്രശ്നങ്ങള്
ആഹ് ആ അല്ല അല്ല അങ്ങനെയല്ല ചില കുട്ടികൾക്ക് അ നമ്മൊരു മ്ച്ച് ആ ഇങ്ങനെ ഒരു പർട്ട് ഒരു പർട്ടിക്കുലാർ അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് പഠിക്കണം എന്ന് നിർബന്ധ ഇല്ല അവരിങ്ങനെ നടക്കുന്നട്ടരായാലും അവർക്ക് പഠിക്കാൻ പറ്റും മ്ച്ച് അതോരോ പിള്ളാരുടെ ആ ഒരു ഇതാ ഇപ്പൊ ചിലത് ടി വി കണ്ടുകൊണ്ട് പഠിക്കുന്ന പിള്ളാരുണ്ടാവും അങ്ങനെയുണ്ട് അത് നമ്മള് ആ അപ്പൊ പിന്നെ നമ്മള് ഹ് ഹ് ഹ് ഹ്
അല്ല അത് കൊഴപ്പൂല്ലാ അപ്പ മ്ച്ച് അല്ല അത് കൊഴ് അല്ല പക്ഷെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞല്ലോ നമ്മള് ഈ നയൻത് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ടെൻതിനെ കാട്ടിലും ടഫ് ആണ് നയൻത് മനസിലായില്ലേ അപ്പം ഇതില് നമ്മള് നോക്കണ്ടത് മ്ച്ച് ഇത്രയും കാലം ഫോളോ ചെയ് ചെയ്തോണ്ടിരുന്ന ഒരു പോളിസി എന്താ ഒരു ഓക്കെ ഏ സ്കൂള് വിട്ട് വന്നു ഒരു ടു അവേഴ്സ് ട്യൂഷൻ കഴിഞ്ഞു ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു മണിക്കൂർ പഠിത്തം ഒമ്പതോ ഒമ്പതരയോ ആകുമ്പോ കേറി കിടന്നു ഒറങ്ങി ഏഴുമണിവരെ ഒറക്കം ഈ പരിപാടി നടക്കൂലെന്ന് ഞാൻ എപ്പോളും പറയാം അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നൂടെ ഒന്ന് പിൻ ചെയ്തിട്ടും മ്ച്ച് രാവിലെ നേരത്തെ എണീച്ച് പഠിക്കുന്നതും മ്ച്ച് പറഞ്ഞ മനസ്സിലായില്ലേ രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ട് ട്ടാണെങ്കിൽ രാത്രി കുറച്ചു ലേറ്റ് ആയിട്ട് ഇരിക്കുക ഒരു എട്ടര ഒൻമ്പത് മണിക്ക് ഭക്ഷണം ണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പടുത്തല്ല ടി വി കണ്ടുകിടുന്ന് ഉറങ്ങാം ആ ഒരും സിസ്
ഓ ഇപ്പോഴും അങ്ങനെ തന്നെയണോ ഫോളോ ചെയ്യുന്ന
ഓ ഇപ്പോളും അതൊക്കെ തന്നെ ഞങ്ങള് ഇട്ടിയാണ് ഞങ്ങള് കീരിയും പാമ്പുമല്ലേ ഞങ്ങള് ഒന്നും പറഞ്ഞ് കഴിഞ്ഞാൽ രണ്ടിന് ഇടീംബഹളോണ് ആ സിസ് സ്റ്റോക്ക് രണ്ടുപരെ കൊണ്ടും മാറ്റിടിപ്പിച്ചോ ഒന്നും വേണ്ട രണ്ട് മൂന്ന് ദിവസം ഒന്നും പേടിപ്പിച്ചാ മതി പേടിപ്പിക്കും വേണ്ട രാവിലെ ആറ് മണിയാകുമ്പോൾ ഞാൻ വിളിക്കും വിളിക്കുമ്പോൾ എണീറ്റിട്ടുണ്ടോ ന്ന് നോക്കും ഞാൻ വീഡിയോ കോളിൽ വിളിക്കുന്നക്കൊന്ന് ഒരു രണ്ടും മൂന്നു ദിവസം ഈ സാധനങ് പോയി കഴഞ്ഞാണ്ടല്ലോ പിന്നെ ഇത് ഇറ്റ് വിൽ ബിക്കം എ പ്രാക്ടീസ് ഇതാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് പ്പതൊന്ന് നോക്കി കഴിയുമ്പോ തന്നെ കാര്യങ്ങള്- എന്താ പറയുക ഒന്നൂടെ ഒന്ന് ഉഷാറായിട്ട് വരും അങ്ങനെ വേണേണ്ടന്ത പഠിച്ചിട്ട് കാര്യ
ഒഹ്ഹ ഒഹ്ഹ്